ഒഹ് ഹലോ ആഹ് എൻ ആഹ് കേൾക്കുന്നുണ്ടേ എന്തൊക്കെയാണവ്ടെ ഇങ്ങനെണ്ട് വിശേഷംന്താ മഴയ കെണ്ടോ ന്ന് നല്ല മഴയാ
എന്ത് റൈഞ്ചിന്റെ ഇഷ്യൂണ്ടാ പിന്നെ ക്ലിയർ ഇല്ലല്ലോ അതെ ആഹ് ഇവ്ട്ന്ന് ആഹ് ആഹ് പ്പകേൾക്കുന്നുണ്ടേ ആഹ് ഓക്കെയാണ് നല്ല മഴ നല്ല മഴയാണ് ഇവിടെക്കെ ആഹ് ആഹ് റൈഞ്ചൺ
അകത്ത് റൈജിന്റെ ഇഷ്യൂ കാണിക്ന്ന്ണ്ട് ആഹ് വൻ പൊറത്തോട്ടറിങ്ങ്യാൺ
ആഹ് ആഹ് ആഹ് മഴാ ആയതോണ്ട് ഒന്നിനും തോന്ന്ണില്ലാറ്യ ഏഹ് രാവിലെ എണീച്ചിട്ട് അവ്ടതന്നെ കെടന്നൂ
ആഹ് പൊതചച്ച് മൂടി കെടക്കാ
ആഹ് കെടക്കാനാ തോന്ന്ണേ പിന്നെ പ്ള്ളേരുവാരു മാഡ്രസ്സ്‌ പ്രേ പോമ്പോ പിന്നെ അമ്മള് എണീക്കണ്ടേ
ആഹ്
എണീച്ചിട്ട് പിന്നസ്കാരം കയ്ഞ്ഞ്പിന്നേ കടന്നു വരാനായപ്പൊ പിന്നെ അട്ക്കളെൽ കേറി ചായക്കണ്ടാ ക്കി ചായൊക്കെണ്ടാക്കി
ആഹ് അതെല്ലാവരുടെ സ്വൊഭാവം അങ്ങനെ രാവിലെ നിസ്കാരൊക്കെ കഴിഞ്ഞാ പി ന്ന്യവ്ടന്ന് ന്നെ എന്നും വഴക്ക് പറയും ന്നേ
ആഹ് സ്കൂള് സ്കൂളുല്ലല്ലോ സ്കൂളിണ്ടങ്ങി പിന്നെ പിന്നെ അങ്ങോട്ട് കൊൺ ടകളെണ്ടാക്കണല്ലേര്ച്ചിട്ട് പിന്നെമ്മള് അട്ക്കളേക്കേറും
ഇന്ന്പ്പ സൺഡേ എല്ലേ
ആഹ് താണ് സ്കൂളില്ലല്ലോ ന്നിട്ട് രാവിൽത്തെച് കാപ്പി കുടി കയ്ഞ്ഞോ
ഓഹ് രാവിൽത്തെ കഴിഞ്ഞു ഗ്യാസ് തീർന്നോണ്ടേ ഇപ്പ നല്ല സുഖാ
ആഹ് തീർന്നോണ്ട് സുഖോ
ആഹ് പ്പ വെറകട്പ്പില്ങ്ങനെ ഊതാ
ആഹ് ആഹ് വെറക് കത്തിക്കണല്ലേ എന്താ പാട് നമ്മക്ക് ഇങ്ങനെത് യൂസെയ്ത്ട്ട് വറക് കത്തിക്കുമ്പലെ
ആഹ് ഇപ്പൊ നാപ്പത്തഞ്ചു ദിവസം കഴിയാണ്ട്. നമുക്ക് ബുക്കെയ്യാനും പറ്റുന്നില്ല.
ഇല്ല. എനിക്ക് ഇന്ന് നാപ്പത്ത്നാലൂസായി ഞാന് ചെയ്താല് ശരിയാവുലെയിരിക്കൂലേ നാപ്പത്തഞ്ചെന്നഞ തെ
ഞാനിപ്പ കഴിഞ്ഞോസം ഓഫീസ്ക്ക് വിളിച്ചു അപ്പൊ നാപ്പത്തഞ്ച് ദിസം കഴിഞ്ഞട്ട് വിളിച്ചാൽ മതിന്ന് പറഞ്ഞു.
ഉം എനക്ക്ന്ന് നാൽപ്പന്നാലാ പിന്നെന്താപ്പ ഞായറാഴ്ചേല്ലേ ഇനി നാളെ ബുക്കെയ്യാരിച്ചു. നാപ്പത്തഞ്ച് നാളെ ആവുള്ളൂ, വിളിച്ച് നോക്കാ അല്ല നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ബുക്കെയ്യുമ്പാ അത് പറയാലോല്ലേ ആ ട്ടില്ലാന്നുണ്ടെങ്കി അവര് പറയോലോ ആഹ്,
ഞാൻ ഉ ഞാന് കഴിഞ്ഞ വലിയ പെരുന്നാൾക്കാണ് ബുക്കെയ്ത് കിട്ടിയത് അപ്പ പെരുന്നാളൊക്കെ കൂടി കഴിഞ്ഞപ്പോഴേ
ഉം ഉം ഞാന് എനിക്കിപ്പ കഴിയൂല പക്ഷെ. ഏതാ എനിക്ക് തോന്നുന്ന എന്താറയാ എന്റെ ഗ്യാസ് ഇപ്പോ കഴിയാൻ ആയിട്ടില്ല. പക്ഷെ നമ്മളിത് കയിഞ്ഞിട്ട് ബുക്ക് ചെയ്ത് വരുമ്പേക്ക് പിന്നെ അടുത്തറാശം നമ്മള് കുടുങ്ങും. അപ്പോ ഇതിവിടെ വെച്ചിട്ട് കഴിയണീന്റെ മുന്നേ നാളെ ബുക്കെയ്ത് ഇങ്ങന നറച്ച് വെക്ക സേഫ്റ്റി ആക്കി വെക്ക ക്കണാ നല്ലത്
ആഹ് അതാണ് നല്ലത്.
ആ അപ്പം എനിക്കിതൊരു എനിക്ക് ഗ്യാസ് ഞമ്മൾ ചെറിയ ഫാമിലി ആയതുണ്ടാവും രണ്ട് രണ്ടര മാ മൂന്ന് മാസം ത്തോളം നിൽക്കും അവിടെയോ?
അങ്ങനെ ആദ്യം നിന്നിരുന്നുന്നേ ഇപ്പൊ നിക്കുന്നില്ല ഇപ്പൊ ഒരു മാസേ നി ക്കുന്നുള്ളൂ ഞമ്മള് ചെറിയ ഫാമിലിയാ ഞാനും എന്റെമ്മായും ഹസ്ബൻറും കൊച്ചും മാത്രൊള്ളൂ.
അതെ
ഉം നല്ല് എന്താണ് ഞാന് ഞങ്ങള് ബുക്കെയ്യാത്തൊണ്ട് ഗ്യാസ് കട്ടായ സമയങ്ങൾ വരെണ്ട് അ
എന്തേലൊക്കെ കളി ഉണ്ടാന്നാവലെ അതില് എനിക്കറിയില്ലേ എന്നാ അങ്ങൻതാ
ഇനി ഈ അ അടുപ്പിന് വല്ല ബ് ബ് പ്രശ്നൊണ്ടോന്ന് അതും അറിയത്
ആഹ് അങ്ങനെ എന്തേലു ആരിക്കും അത് നോ ഇ ലീക്ക് ഇണ്ടോന്ന് നോക്കി കൂടായിരുന്നോ?
കഴ്യാത്തൊണ്ട് നമുക്ക് ഗ്യാസ് കട്ടെയ്തിട്ട് പിന്നും വരുന്ന നമ്മൾക്കവ്ടെ പോയി എഴുതി കൊടുത് ഒക്കെ ചെയ്താണ്.
ആണ ആഹ്
ഇപ്പ അത് നിക്കുന്നു.. ഇപ്പോ ഒരു കൊറച്ച് ആയിപ്പത് ഒരു അൻ എട്ട് ഏഴെട്ട് മാസത്തോളായിപ്പതിങ്ങനെ
അതെ ആ എന്നാ ഭൂതിന്റെ അടുപ്പൊന്ന് മാറ്റി റ്റി നോക്കിയ അല്ലെങ്കിൽ എന്താ ലീക്കിണ്ടോന്നൊക്കെ നോ അങ്ങനെയൊക്കെ നോക്കിയാൽ മതി.
ഇപ്പൊ നാപ്പത് ദിവസം ഏറിപ്പോയ നാപ്പത് ദിവസം അതിനപ്പുറത്തേക്ക് നിക്കുന്നില്ല.
അതെ ആഹ് അന്നിട്ട് എന്തേ വറക്ണ്ടോ കത്തിക്കാന്?
വെറക് കൊറവാണ് എന്നാലും കൊഴപ്പില്ല ഇപ്പൊ ഒരു ര രണ്ടു മാസം മുന്നേ നമ്മുടെ മ് എന്താണ് പൊറക് വീടിന്റെ പൊറകില് നിറയ കാടേരിയ അതൊക്കെ ഒന്ന് വെട്ട് ട്ടി ശരിയാക്കിയപ്പൊ വിറക് ഒത്തിരി കിട്ടി
ആഹ് അത് ആരാ ഒറ്റക്കെണ്ടാക്കിയോ?
ഇല്ല അവര് എന്താണ് അവർക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത കൊണ്ട് അവര് ഇങ്ങോട്ട് തട്ടിത്തന്നു.
ആഹ്
വണ്ടിയില് കൊണ്ടുപോവാൻ അല്ല അത് സാധാരണ നമ്മുടെ പ പടുമരങ്ങള്
ആഹ് അഹ് ശരി
റബ്ബർ ഏരിയാണ് പക്ഷെ റബ്ബറല്ല,
ഏഹ് അഹ് ശരി അപ്പൊ പിന്നെ നമ്മളത് കത്തി അടുപ്പത്തിച്ചാ പിന്നെ വേഗം പെ
പെട്ടെന്ന് കത്തിപ്പോവും.
അട ഉച്ചക്കത്തേക്കുള്ളതൊക്കെ ഒന്നിച്ച് ചെയ്യായിരിക്കൂല്ലേ?
ആഹ് ഒന്നിച്ചങ് കത്തിച്ചാ ഒന്നിച്ചങ്ങ് ചെയ്തു വെക്കാം.
ആഹ് അപ്പൊ വേഗം പണി കഴ്യോ ഗ്യാസാകുമ്പോ നമ്മളത് ഓഫ് ആകീയിട്ട് പിന്നേറെന്തെങ്കിലൊക്കെ പണി ടുത്ട്ട് പിന്നെ പിന്നെ ചെയ്യാ നിക്കു ആഹ് ആഹ്
ന്നട്ട് പിള്ളേൊരൊക്കെ മദ്രാസട്ടന്നോ?
ആഹ് പിള്ളാര് മദ്രസ്സട്ട് വന്ന് ചായ കൊടുത്തു കണക്കിന് അങ്ങനെ ഇരിക്ണ് അപ്പോ ഇന്നലത്തോ ആഹ് അതെ മഴ ആയതോണ്ട് അകത്തുണ്ട് ഞാൻപ്പം ഇന്ന് പുല്ലൊക്കെ ഒന്ന് പറിച്ചിട്ണംന്ന് ഓർത്തതാണ് ആഹ് സൺഡെല്ലേ ആഹ് പുല്ലും ണ്ട് മഴ പെയ്തിട്ടേ അവിടെ ല്ലേ
ഇവിടെ ഇങ്ങനെ ഇല്ല ഇവിടെ ചെടികളാണ് നറയെ
അതെ ഇവിടെ പെട്ടന്ന് പുല്ലുണ്ടാവും അപ്പറം ഇപ്പറൊക്കെ കാട ആളില്ല അപ്പോറത്തെ പറമ്പിൽ ആളില്ല പ്പറത്തെ പറമ്പ് ഒരു വീടാ അവിടെ ആളില്ല ഇപ്പറത്തെ പറമ്പിലും വീടന്നും ഇല്ല വെറും പറമ്പോള്ളൂ എന്നിട്ട് ഇങ്ങോ ട്ട് അത് മുഴുവം നമ്മളെ പറമ്പൂട്ടിലോട്ട് ഇതാവും മഴയാല് പറയും നമ്മൾ കാടൊക്കെ വെട്ടാൻ അവര് വിട്ട്
ആഹ് നമ്മളെവിടെ അങ്ങനെന്നെ അവസ്ഥ എത്ര പറഞ്ഞാലും കേൾക്കും
ആഹ് കാട് ഈരി കീരി പാമ്പ് ചേര പന്നി ആഹ് ഹാ എല്ലാം ഉണ്ട് ഉം അവര് ത അവർക്കൊന്നും അറിയണ്ടല്ലോ അവര് താമസി
അവര് കൊറച്ച് ആഹ് അവരെ വീട് ടൗണില
ആഹ് അതാണ് ആഹ്
ഞ് അവര് തേങ്ങ ഇട്ണ സ് സമയം വരുമ്പോ തെങ്ങിന്റെ ചോട് മാത്രം നങ്ങ് വെട്ടി ശരിയാക്കും
ശരിയാക്കോ അപ്പോ അഹ് തെങ്ങ് കെട്ട് കാരന് തെങ്ങ് കേറ്ണ ആൾക്കടെ നിക്കേണ്ടേ അയ്ന് വെ
ആഹ് ആഹ് അഹ് വെട്ടും
ഉം ഇവിടെ അങ്ങൻ തന്നെ കീരിയാ എന്നിട്ട് ഞമ്മളെ വീട് നടൂല അപ്പറം ഇപ്പറം ആണ് ആളില്ലാത്തവിടെ അവിടന്ന് ഇങ്ങട്ട് പാസിയ്യാ കീരി ഇ കീരിയേകെ ആദ്യക്കെ നമ്മളെ കണ്ടാല് ഒളിഞ്ഞു നിക്കും ട്ടോ അഹ് പോവുലെ ഇപ്പം കീരിക്കും പേടില്ല നമ്മളെ സി റ്റൗട്ടിലൊക്കെ ണ്ടെങ്കിൽ കൂളായിട്ട് പാസിയും ആഹ് ആഹ് പരിചയായി പരിചയായി ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൂളായിട്ട് പാസിയ്യും ഇന്നാപ്പോ ന മ്മളാണ് ഹസ്ബന്റ് നാട്ടിലില്ല ഉം അവിടെ ആരൊക്കെ ഹസ്ബന്റ് എന്ത ചെയ്യ്ണ്
ഹസ്ബന്റ് ഡ്രൈവറാ ഇവിടെ നാട്ടി തന്നെ
ഏഹ് മക്കള്
ഒരു മോളോള്ളൂ
ഏഹ്
രണ്ട് വയസ്സ് രണ്ടര വയസ്സ്
ആഹ് ചെറുതാ കുഞ്ഞാ ലെ ആഹ് ആഹ് അപ്പോ സ്കൂളിലൊന്നും പർഞ്ഞേക്കാനൊന്നുല്ലല്ലോ മദ്രസ് വിടാനൊന്നും ആയിട്ടില്ല. ആഹ് പിന്നെ ഉമ്മെണ്ടാവും ലെ
ആഹ് എന്റെ ഉമ്മേ
ഏഹ് ഏ നിന്റൊമ്മയാ ആ അഹ് ശരി അങ്ങനെ
ഉം ആഹ് അങ്ങനൊക്കങ്ങന പോവുന്നു
ഉം അങ്ങനെയൊക്കെ തന്നെ തുണിയാളൊക്കെ അലക്കാനൊക്കെണ്ടോ ഞാ രണ്ടൂസം അലക്കീട്ടില്ലേന്നു, ഏഹ് അപ്പം ആഹ് മഴയായിട്ട് പൊറത്തറങ്ങാൻ കയ്യാഞ്ഞിട്ട് ഇനിയിപ്പം ഇന്നെന്തായാലും ഏഹ് മിഷീൻല്ടണം അപ്പോ നാളെ യൂണിഫോമ്ടണ്ടെ സ്കൂൾലേക്ക്
ആഹ്
ഒണങ്ങി കിട്ടും പിന്നെ ഒണക്കിയിട്ട് പിന്നെ അക രാത്രി നമ്മള് അയൻ ചെയ്തിട്ടല്ലോ വിട അപ്പോ നല്ല ഒണങ്ങും അയ്ന് ഇന്നൊരു രണ്ട് പേര് പിന്നെ മോള് ചെറുത് അവള് മൂന്നാം ക്ലാസ്സില് ചെർത്, വല്യ മോള് പ്ലസ് റ്റു എക്സാം എഴുതിയിരിക്കാണ്
ആഹ് പി ഏട്യും കൊട്ത്തിലേ
ഇല്ല അവള് പിന്നെ മെറിറ്റിൽ കിട്ടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് എൽ ബി എസ്
ആഹ്
അപ്പൊ അയ്ന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടൊള്ളൂ കോളേജുകളൊന്നും ആഡ് ചെയ്യണതൊന്നും ആയിട്ടില്ല നമ്മള നാട്ടില് നാട്ടില് കിട്ടിയ വടെ പഠിക്കാൻ വേണ്ടീട്ട്
ആഹ്
ഉം റ്റയ്തിരിക്കാണ് അതിന്റെ പ്രൊസീജറും കാര്യങ്ങളൊക്കെയ്യണേ ഒക്ടോബറാകും തോന്ന്ണ്
ആഹ്
ഉം നല്ല സമയം പിടിക്കും അയ്നിപ്പോ ഈ നീറ്റിന്റെയ് നീറ്റിന്റെ റിസൾട്ടും കൂടി വരാൻ വൈ റ്റെയ്യാന്നാ തോന്ന്ണെ ഇൻക്ക്
ആഹ് പ്പെത്തിയിട്ടില്ല അത് വിഷയായിട്ട് കെടപ്പല്ലേ
ആഹ് രണ്ടാമതും എഴുതിയില്ലേ കുട്ടികള്, അതിലും ഭയങ്കര പ്രശ്നങ്ങൾണ്ട്
ഓ ആഹ് അത് ഞാൻ കണ്ടു അതിന് ഒത്തിരി പ്രശ്നംന്ന് കണ്ടു
ആ കൊസ്റ്റ് രണ്ട് മാർക്കെല്ലാർക്കും ഫ്രീ കൊടുക്കാ എന്തോ ക്സ്റ്റ രണ്ട് മാ നാല് മാർക്കിന്റെ ക്വസ്റ്റനെന്തോ അങ്ങനെയൊക്കെയാ വന്നത് ന്നോ എന്തൊക്കെ രീതിയിലാ വന്നത് അപ്പല്ലാർക്കും കൊടുക്കും അപ്പതെന്താവും മാർ ക്ക്ല്ലാത്ത കുട്ട്യാക്ക് ഈ നാല് മാർക്ക് കിട്ടാണ്. ചെൽപ്പ ഈ ആൻസ് റയുന്ന കുട്ടികളായിരുന്നെങ്കിൽ അവർക്കും കിട്ടാണ് അപ്പതിനും ഭയങ്കര പ്രശ്നക്കൊവണ്ട് എന്താ തീരുമാനംന്ന് അറീല, റിസൾട്ട് എന്നാ അറിയാന്നറിയോ
ഇല്ല ട്ടോ ഞാനിങ്ങനെ കണ്ടു കണ്ടു എല്ലാണ്ട് എനി ഇല്ല വരില്ല ഇല്ലല്ലാ
അതർ ഞാനവും നോക്കി നിക്കാ അതർഞ്ഞിട്ട് വേണം എൽ ബി എസ് ക്ലോ അവര് ക്ലോസാക്കിട്ട് നമുക്ക് കോളേജുകളൊക്കെ ആഡ് ചെയ്യണന്നുണ്ടെ- ങ്കില്. നമ്മളിപ്പോ രജിസ്ട്രേഷന് മാത്രേണ് ഉം ഇപ്പ രജിസ്ട്രേഷൻ മാത്രാണ്
ആഹ്
ഇവടെ ഏ ഗവൺമെന്റ് സ്കൂളി തന്നെ ഗവൺമെന്റ് അല്ല എയ്ഡഡിൽ ഉം ഉം അപ്പ എന്താ അവര് പറഞ്ഞത് അപേക്ഷൊക്കെ നമ്മള് കൊടുത്തു പക്ഷെ കോളേജ് ഒക്കെ ആഡ് യ്യാനുള്ളത് ഓപ്ഷൻ ആയിട്ടില്ല ജൂലൈ രണ്ട് വരെ അപേക്ഷിക്കാൻ ഡേയിറ്റുള്ളേയിന്നു അതിപ്പ ജൂലൈ പത്തിലേക്ക് നീട്ടി ലാസ്റ്റ് ഡേറ്റ് എനിക്ക് തോന്നണതാ നീറ്റ് വരാൻ വേണ്ടി വെറ്റ് ചെയ്യണങ്കിൽ റ്റില് കുറെ കുട്ടികൾ കിട്ടാതാവുമ്പോ ആ എൽ ബി എസ്ൽ അപ്ലൈ ചെയ്യും ആഹ് അപ്പോ അതിന് വെയിറ്റ് ചെയ്യുകയാണ് അത് നി ഇങ്ങനെ നീണ്ട് നീണ്ട് ഒക്ടോബറും നവം ബറൊക്കെ ആകും തോന്നുണു അത് പറയ്ണ് മോളെ വീട്ടിലിരുന്ന് മടുപ്പായിറയ
ആ എന്തേലും കോഴ്സിന് ഏതേലും കോഴ്സിനെ വിടാൻ മേലായിരുന്നോ
ബിയൂ അതിന് കമ്പ്യൂട്ടർക്കെ നമ്മള് വെറുതെ പൈസ കൊടുത്ത് പഠിച്ചിട്ട് അവര് ഫീൽഡോന്നും അല്ലല്ലോ പിന്നെ അങ്ങനെ
കമ്പ്യൂട്ടർ അറിഞ്ഞെടുക്കുന്നത് നല്ലതല്ലേ ഒരാ എന്താണ് രണ്ടു മാസത്ത എതേലും കോഴ്സിന് വിട്ടാൽ മതിയരുന്നു
ആഹ് അങ്ങനെ വിടന്ന അപ്പൊ ഞാന് ഇതുപോലെ പഞ്ചായത്തിൽ വന്നിട്ടൊരു കോഴ്സ്ണ്ടന്ന് പറഞ്ഞിട്ടേ ഞങ്ങനെ കേട്ടായിരുന്നു അപ്പൊ അത് ഞാൻ രജിസ്റ്റർ ചെയ്തിരിന്നു അ ആഹ് ആറ് മാസത്തെ കോഴ്സ് ഞാൻ എനിക്ക് പോവാൻ വേണ്ടീട്ട് അപ്പൊ ഞാനിപ്പോ കൊറച്ച് തെര കൊക്കെ ആയ വ ഇള്ളതോണ്ട് പോയിട്ട് അപ്പ ഞാൻ പോയിട്ടില്ലായിന്നു പിന്നെ എനിക്കൊരു കോള് വരുന്നണ്ട്ട്ടാ ഞാൻ കൊറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാലോ ആഹ്